ഹലോ
ഉം അയ്ശനെ വിള്ച്ചിട്ട് കിട്ടുന്നന്നെ ഇല്ലല്ലോ
ആണോ
പട്‌ത്തത്തിലായി പോയോ തെരക്കിലായി പോയോ
ഏയ് തെരക്കൊന്നും ഇല്ല പണിയൊക്കെ കഴിഞ്ഞ് വെറ്തെ ഇങ്ങനെ ഇരിക്കുന്നേര്ന്നു
ഏഹ് ഫോൺലിൽ സ്റ്റാർടീതോ
ഓഹ്
ഫോണ്ലെ കളി ആയിരിക്കും ല്ലേ
ആഹ് അത് പിന്നെ എപ്പോ അങ്ങനെത്തന്നെ
പിന്നെ ഫുഡൊക്ക കയ്ച്ചോ
ആഹ് ഫുഡൊക്ക കയ്ച്ചു രാവിലെ തന്നെ ഞ്ഞിപ്പൊ ഉച്ചത്തത്തെ കയ്ക്കാനായില്ലേ
ഉച്ചക്കത്തെ കയ്ക്കാനായല്ലോ ഉം പിന്നെ ഉമ്മ ആടണ്ടോ പണിലാണോ
ആഹ് ഉമ്മ നിസ്കരിക്ക്‌ന്ന
ആഹ് ഈ ടൈമില് നിസ്കരിക്കുല്ലേ
ആഹ് ഉം ബാ
ഉച്ചക്ക് ആഹ് ആഹ് ഉച്ചക്കത്തെ വാങ്ക് കൊട് ത്ത്‌ട്ട് ഉം ഉം അഹ് ശരി പിന്നെ
ഉം
പിന്നെന്തൊക്കെണ്
പിന്നെ എന്തൊക്കെ നിങ്ങള് നിങ്ങള്ടെ പണിയൊക്കെ കഴിഞ്ഞോ നിങ്ങളെന്തീയ്യാ
ഓ പണിയൊക്കെ കഴിഞ്ഞ് ഞാന് ദാ ഫോണ്ല് കൊർച്ച് ഗെയിമൊക്ക ഇങ്ങനെ ഡൗൺലോഡ് ആക്കി ഫിലിമ് പ്പ കിട്ടുന്നില്ലല്ലോ ടെലഗ്രാമ് പോയില്ലേ
ആഹ് ടെലഗ്രാമ് കിട്ടാത്തതു കൊണ്ട് ല്ലേ
ടെലഗ്രാമ് കിട്ടാത്തതോണ്ട് ഇപ്പം കൊറച്ച് ഗെയിമൊക്കെ കേറ്റി കളിക്കാന്ന് വിചാരിച്ചു
ആഹ് ഇഞ്ഞി പ്പ എന്തായ്ലും സിനിമ കാണാൻ ഓഹ് പിന്നെ ഇഷ് ട്ടം പോലെ ഗെയ്മ്ണ്ട് അതുകൊണ്ട് ഫോണിങ്ങനെ ലാഗ് ആവ്ന്ന്ണ്ട്
ഇന്റേതും അതെ ഇന്റേതില് മക്കള് ഇഷ്ടം പോലെ കേറ്റി വെച്ച്ണ്ട് തിനത്ത്
ആഹ് അതുപോലെ തന്നെ ഞാൻ ഉമ്മ ഉമ്മക്കൊരു പഴയ ആൻഡ്രോയിഡ് ഫോൺ ഇണ്ടായിര്ന്ന് അതിപ്പോ യൂസാക്കാത്ത് കൊണ്ടതിപ്പോ ഗെയ്മ് കളിക്കാ വേണ്ടി മാത്രണ് എടുക്ക്‌ന്നത് അതിലെത്രയോ ഗെയ്മ്കള്ണ്ട്
ഫുള്ള് ഗെയ്മാ
എണ്ണാൻ ഓഹ് ആഹ് അനിയത്തിയാ അല്ലാ അനിയത്തികളാണ് അധികം കേരുന്നെ എന്റെ ഫോണില്ണ്ട് ര് ഒരു രണ്ട് മൂന്നെണ്ണം പിന്നെ സ് സ്പേസ് ഇല്ലാണ്ടാകുമ്പൊളും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേറെന്തെങ്കിലൊക്കെ കേടറ്റേണ്ടിയൊക്കെ വരുമ്പോ ഓര് ഓരോന്നോരൊന്നങ്ങ് ഡിലീറ്റ് ആക്കിറ്റിപ്പൊ കളിക്കലൊന്നും കൊറവാണ് എന്നാലും സമയം പോകാൻ വേണ്ടി വെറുതെയിരിക്കുമ്പം കളിക്കും
വാട്സആപ്പ് ഓപ്പൺ ആവുന്നില്യ ഹാങ്ങായിട്ട് അങ്ങനെ കൊറെ ഗെയ്മ് ഡിലീറ്റ് ആക്കും പിന്നെ ഇവര് ഈ പ്ലേ സ്റ്റോറാണെങ്കില് ഒന്ന് ലോക്ക് ചെയ്യാൻ പറ്റുന്നുല്ല കുറേ ആപ്പിലൊക് ക്ക ഡൗൺലോഡാക്കി പ്ലെസ്റ്റോറ് ലോക്കാകുന്നില്ല ഫുള്ള് ഒരു ഗെയിംമ് കളിക്കുമ്പോ അതില് ഇങ്ങനെരു ആഡ് കാണിക്കുല്ലോ അടുത് ത്ത് ഗെയ്മിന്റെത് അപ്പ അത് ടച്ച് ചെയ്യും അങ്ങനെ അടുത്തത് ഡൗൺലോഡാകും അതാണ്
ഉം അത് കാര്യം മാത്രല്ല ഇതിങ്ങനെ കൊറെ ഗെയിം ആയിട്ടുണ്ടെങ്കില് ലാഗും ആകും സ്പേസും ഉണ്ടാവൂല്ല ലാസ്റ്റ് പിന്നെ ആഹ് ആഹ് പിന്നെ നല്ല ലാഗാകും നമുക്ക് വേറെന്തെങ്കിലും ഒരു ആപ്പ് എടുക്കുമ്പോ തന്നെ ഇതാവും പിന്നെ അത് ഡിലീറ്റാക്കിയാലും
ട്ടയില്ല ആരേം വിളിച്ചിട്ടുണ്ടെങ്കി എടുക്കാൻ പറ്റൂല്ല ഹാങ്ങായിട്ട്
ആഹ് ഡിലീറ്റാക്കിയാ തന്നെ പഴേ പോലെ തന്നെ റെഡിയാകുവൊന്നില്ല
ഉം ഞാനിപ്പേതെങ്കിലൊക്കെ കി റ്റാന്റി ക്രഷോ അങ്ങനെ ഏതെങ്കിലൊക്കെ അങ്ങനെ കളിച്ചിരിക്കും കുറച്ച് നേരം ബോറടിക്കുമ്പോ പിന്നെ അടുത്തത് ഏതെങ്കിലും എടുക്കും
ആഹ് ഞാനും അതൊക്കെ കേ കളിക്കാരുന്നു പക്ഷെങ്കില് അത് നിങ്ങള് പറഞ്ഞപോലെ തന്നെ ബോറടിക്കും കുറച്ച് കഴിയുമ്പോ അത് ഡീലിറ്റ് ആക്കിട്ട് അടുത്തത് കേറ്റും ഇത് തന്നെ പണി പിന്നെ ക്യാരം ക്യാരംസ് പിന്നെ ഡ്രൈവിങ്ങിന്റെത് അങ്ങനത്തൊക്കെ ഉള്ളത് പിന്നെ ഫോണില് ഡിലീറ്റ് ആക്കാണ്ട് അതും ഇപ്പം കളിക്കല് കൊറവാ ആഹ് ഇപ്പൊ കളിക്കല് കൊറവാ
കൊറവാല്ലേ ഉം ഞാനും അങ്ങനെ കൊറവാ പിന്നെ ഇപ്പ ദാട്ട ഇപ്പൊ പരുപാടി തിരുന്നില്ല ടെലഗ്രമിൽന്ന് ഫിലിം ഡൗൺലോഡാക്ക കാണുക അതാകുമ്പോ നല്ല ടൈമ് പോയി കിട്ട്വല്ലോ ഉം ഫുഡ് കഴിക്കുമ്പോഴൊക്ക ഫോണങ്ങ് തുറന്ന് വെച്ച് കാണിരുന്നു പക്ഷേ ഇപ്പ അത് നടക്കായിട്ടൊരു സങ്കടം
ആഹ് അതൊക്കെ ഫുഡ് കഴിക്കുമ്പോളൊക്കെ ഫോണ് ക കളിക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് ഞാനും പണ്ട് അങ്ങനെയാരുന്നു പക്ഷെങ്കി ഇപ്പ എനിക്കയ്നോട് ഏഹ് താല്പര്യല്ല ഞാന് അനിയത്തിമാരോടൊക്കെ പറയും വേണ്ടാന്ന് എന്താ വെച്ചാല് നമ്മുക്ക് ഒന്നെങ്കില് എന്തെങ്കിലും ഒരു കാര്യത്തിലല്ലാണ്ട് വെറുതെയിരിക്കും മക്കള് എന്തായാലും നമ്മള് ഫോണിലാണല്ലോ കളിക്കുന്നെ അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തില് നമ്മള് നമ്മളെ മൈൻഡ് റീഫ്രഷ് ചെയ്യാനും സെറ്റ്ചെയ്യാനൊക്കെ വേണ്ടിട്ടുള്ളൊരു സമയത്ത് കൂടി ഫോണിൽ കളിക്കാന്ന് പറന്നാല് ചിലവര് കുളിക്കുമ്പോ വരെ ഫോണിൽ പട് വെച്ചിട്ട് കുളിക്കുന്നോരുണ്ട് അപ്പോളും പോലും അതിന്റെ ഒര്
ത്രൂമി പോക്മ്പോ ഫോണും കൊണ്ടേ പോകുള്ളൂ
ആഹ് അതിന്റെ ഒരു അഡിക്റ്റായിഡ് എന്ന് പറഞ്ഞ അന്ന് ചിന്തിച്ചു നോക്കണം അത്രേം നേരം പോലും ഫോണു ഇല്ലാണ്ട് ആവൂല്ലാന്നുള്ള രീതില് ഇപ്പൊ കോള് ചെയ്യുന്നതാണെങ്കില് ഓക്കെ നമുക്ക് നമ്മള് സംസാരിക്കുന്നതാണ് നമ്മൾ ഒരു കാര്യം ഷെയറ് ചെയ്യുന്നതാണെ അവരുടെ കാര്യങ്ങൾ നമ്മള് ക്ക്ന്ന്ണ്ട് പിന്നെ നമ്മൾ ഫോണിൽ നോക്ക്ന്നില്ലല്ലോ സംസാരിക്കുന്ന മാത്രല്ലേ പിന്നെ അങ്ങനെ കാണുന്നില്ലല്ലോ കണ്ണ് ഉപയോഗിച്ചിട്ട് നമ്മള് ഫുള്ള് അതിൽ തന്നെ ഇങ്ങനെ താ വന്നില്ലല്ലോ സംസാരിക്കുമ്പോൾ നമ്മള് നടക്കുന്നാണെങ്കിലും ഇരിക്കുന്നാണെങ്കിലും ഒക്കെ പുറത്ത് ഇങ്ങനെ കാഴ്ച്ചകള് വേറെ എന്തെങ്കിലൊക്കെ കാണുന്നുണ്ടാവോ പിന്നെ സംസാരിക്കുന്നും കൊറെ അറിയുന്നു ഒക്കെ അല്ലേ അപ്പൊ അതിനോട് അത്ര കൊഴപ്പയില്ല എന്ക്ക് അതുകൊണ്ട് ഞാൻ കോളൊക്കെ നല്ലണം ചെയ്യും ഇത് അല്ലാണ്ട് നമ്മള് ഇങ്ങനെ ഫോണിൽ നോക്കുന്നാണെങ്കില് ആഹ് ഞാനും നോ നല്ലോണം നോക്കലൊക്കെ ഉണ്ട് പക്ഷെ എങ്കില് ഒന്ന് ചിന്തിച്ചു നോക്കിയാല് എന്താ ഭയങ്കര ബുദ്ധിമുട്ടാവും നമക്ക്
ക്സിമം കൊറയ്ക്കുന്ന നല്ലെ
ആഹ് ഞാനിന്നിട്ട് ഇപ്പ അട്ത്ത് കോളേജിന്ന് ഇങ്ങനെ എന്തൊക്കൊയോ പറഞ്ഞപ്പോ ആരോ പറഞ്ഞു എന്നോട് ഈ സീനിയറാട്ടം നല്ല ഫോണ് കളിയാലേ രാത്രിക്കീന്ന് അപ്പ ഞാൻ ചോയിച്ച് അയെന്താ അങ്ങനെ ചോയ്ച്ചേന്ന് ചോയ്ച്ചു അന്നേര് പറഞ്ഞ് കണ്ണ് കണ്ടാ തിരിയാന്നറഞ്ഞ് അപ്പഞാനോയ്ച്ച് എന്താ കണ്ണിന് എന്താഴൊപ്പം ക്ഷീണം പിടിച്ചോലുണ്ടോന്നോയ്ച്ച് അപ്പൊ പറഞ്ഞ് ഏയ് അതെല്ല കണ്ണെല്ലാം കൂടി ഉള്ളിലോട്ട് പോയപോലിണ്ട്ന്നറ അപ്പൊ ഞാൻ പറഞ്ഞ് ഇല്ല ഞാനധികോന്നും ഫോണിലൊന്നും കളിക്കലില്ല കൊറവാറിഞ്ഞി അപ്പ പറഞ്ഞു നോക്കട്ടെ ഫോൺ എടുക്ക് നറഞ്ഞിട്ട് സ്ക്രീൻ ടൈം നോക്കിയപ്പ ഒരു ദിവസം പത്ത് മണിക്കൂർ പതിനൊന്ന് മണിക്കൂറൊക്കയാ കാണിക്കുന്നത് സ്ക്രീൻ ടൈം ആഹ് സെ സെറ്റിഗ്സിൽ ഇപ്പൊ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കില് എനിക്ക് കറക്റ്റ്ങ്ങനെ അറിയില്ല ഐ ഫുള് സീഡിലേക്കന്നെ ഇണ്ടാവും സ്ക്രീൻ ടൈം കാണിക്കുന്ന ഓപ്ഷന് അപ്പ നമ്മളെ എന്ന സൈഡിലേക്ക് നീക്കി തന്നെ സ്ക്രീൻടൈം കാണിക്കും ആൻഡ്രോയിഡിലും സെറ്റിംഗങ്സിൽ പോയിട്ട് സ്ക്രീൻ ടൈംന്ന് ഒന്നെങ്കിൽ അടിച്ചോക്ക അല്ലെങ്കില് എന്തെങ്കിലും ഡിസ്പ്ലേയോ അങ്ങനത്തെ എന്തെങ്കിലൊക്കെ കാര്യങ്ങള് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയമതിയല്ലെ ചാറ്റ്ജിപി റ്റീനോട് ചോയ്ച്ച മതി കറക്റ്റ് സെറ്റിംഗ്സ് ഇങ്ങനെ പറഞ്ഞരും
കറക്റ്റ് പറഞ്ഞരുല്ലേ
ആ കറക്റ്റ് സെറ്റിംഗ്സ് എട്ക്ക ന്നിട്ട് എന്ത് തൊടണം ഇന്ന് എങ്ങോട്ട് പോണം എന്ത് നോക്കണം എല്ലാം കറക്റ്റ് രീതില് പർഞ്ഞരും നമുക്ക് ഞാനെല്ലാം എനിക്ക് സംശയം ഇണ്ടാവുമ്പ ചാറ്റ്ജീപ്പി ച്ചോയ്ക്ക ഉം
ഞാനും പിന്നെ വേറൊന്നൂല്ലാട്ടോ ഇങ്ങനെ സെർച്ചെയ്യും എന്താപ്പം ചെയ്യ ഇപ്പ വീട്ടിലിരിക്ക ഒന്നും ചെയ്യാനില്ല പണിക്ക് പോവാൻ നിവർത്തില്ല പഠിക്കാൻ പോവാനും പറ്റുന്നില്ല എന്ത് ചെയ്യും അങ്ങനെ ഓരോ ബിസ്നസ്സ് എന്തെങ്കിലും ചെയ്താലോ അങ്ങനെ കൊറേ യൂട്യൂബിൽ അത് സെർച്ചെയ്യും അല്ലെങ്കി പഠിക്കാൻ തന്നെ പോയാലോ അത് കൊറെ നോക്കും അതാണ് മെയിൻ പരിവാടി
ഞാനും യൂട്യൂബില് കൊറെ നോക്കലിണ്ട് എന്തെങ്കിലൊക്കെ സ്റ്റാർട്ടഅപ്പ് ബിസ്നസ്സോ അല്ലെങ്കില് ഓൺലൈന്ന് പ്ലാറ്റ്ഫോമുകൾല് എന്തെങ്കിലൊക്കെ ജോബോ അങ്ങനെ എന്തെങ്കിലും ചെയ് സൈഡ് ബിസ്നസ് പോലെ എന്തെങ്കിലും പാർട്ട് ടൈം ജോബുകള് പക്ഷെങ്കില് കൊറേയെക്കെ
അത്ര ബോറടില്ലല്ലോ ഇതിപ്പ നമ്മള് ഡെയിലി ഒരേ കാര്യം തന്നെ ഡെയിലി രാവിലെ എണീക്ക്ന്ന് പണിയെടുക്ക്ന്ന് മക്കളെ പറഞ്ഞയിക്ക്ന്ന് പിന്നെ വീട്ടിലിരിക്ക്ന്ന് അപ്പൊ ഭയങ്കര ബോറിങ് ആരോടൊന്നും സംസാരിക്കാനൂല്ല എൻക്കിവിടെ അങ്ങനെ ആരുല്ല സംസാരിക്കാനും കൂടെ ആരുല്ല
ആ ഞാനാവുമ്പൊ അങ്ങൻത്തതൊക്കെ നോക്കും എന്തായാലും ബോറടിക്കുമ്പൊ എന്തെങ്കി നോക്കുന്ന സമയന്നർഞ്ഞ്ട്ട്ണ്ടെങ്കില് ഒന്നെങ്കില് നമ്മളെ നെറ്റ് കയ്യുമ്പ നെറ്റ് കഴിയുമ്പം നമുക്ക് ബോറടിക്കും ഒന്നും ചെയ്യാനിണ്ടാവൂല
അതോണ്ട് ഞാനിപ്പ കഷ്ടപ്പെടുന്നത് നെറ്റ് കഴിഞ്ഞിന്റെ സമാധാനായിനി ഇപ്പ ഹസ്ബന്ഡ് വിളിക്കുന്നോണ്ടേ ഞാൻ ഫോണില് കളി ന്നറിയാം അതോണ്ടെൻക്ക് അൺലിമിറ്റഡ് കേറ്റിട്ടക്കും രാത്രി വിൾച്ചാ കിട്ടാത്തോണ്ട്
ആ അങ്ങനെ എന്തെങ്കിലൊക്കെ നോക്കിക്കോണ്ടിരിക്കണം നമുക്ക് വെർതെ ഇരി ക്കാൻ പറ്റുന്നില്ല വെർതെ ഇരിക്കുമ്പം എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാല് അങ്ങൻ ത്തൊരു ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് ഏർപ്പെടാൻ പറ്റാത്ത അവസ്ഥയായില്ലേ
പേയ്നൊക്കെ വരുന്നുണ്ട് കഴുത്തിനൊക്കെ വേദന വരുന്നുണ്ട് പിന്നെ കണ്ണ് നീ പർഞ്ഞ പോലെ ഒരു എന്താ പറയാ നമുക്ക് ഒറക്കത്ത്ന്ന് ഒന്ന് എണീറ്റ ഒരു ആ ഒരു പ്രതീതിയല്ലെ കണ്ണിന് വരുന്നത്
ആ നമ്മക്ക് നല്ല രീതിക്ക് ബോഡില് ഇത് അഫക്ട് ചെയ്യുന്നുണ്ട് നമക്ക് എൻക്ക് മൻ ലാവ്ന്ന്ണ്ട് എന്താച്ചാല് നമ്മക്ക് ബോഡി ബാലൻസ്സെയ്യാൻ പറ്റുന്നില്ല എന്താന്ന് വെച്ച നമ്മൾ ഒരുപാട് നേരം ഫോണില് കളിച്ച് നമ്മൾ അതിലേക്ക്ങ്ങനെ ഭയങ്കര അട്രാക്റ്റീവ് ആയി അഡിക്റ്റ്ഡ് ആയിട്ട് കഴിഞ്ഞേന് ശേഷം നമ്മള് ഫുള്ള് നമ്മള് വേറൊന്നും ചിന്തിക്കുന്നില്ലല്ലോ ഫുൾ ടൈം ഫോണിൽ ഫോക്കസ് ചെയ്യുന്നു നമ്മള മൈൻഡോക്കെ വേറെ എവിടെയൊ ഒത്തി പോവാണ് അപ്പോ നമ്മള് എന്ത് ചെയ്ത് ആ നമ്മളെ ആ മൈൻ ഡ് നമ്മള് ഓണാക്കുന്നില്ലല്ലോ അത് വെർതെ ഇങ്ങനെ അത് സ്തംഭിച്ചെടുക്കുന്ന പോലെ ഒര് ഫ്രീസ് ആയികെടക്കുന്ന നമ്മള ഇത് ഉം മൈൻഡും ബ്രെയിനക്കെ അപ്പ ഈ സമയത്ത് ഇതിങ്ങനെ ചെയ്ത് കുറെക്കാലം ഇങ്ങനെ തന്നെ അഡിക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് നമ്മള് എന്തെങ്കിലു ഒരു കാര്യങ്ങൾ ചെയ്യുമ്പളോ അല്ലെങ്കില് നമ്മള് എന്തെങ്കിലോ ഒന്ന് കുനിഞ് എടുത്ത് കഴിഞ്ഞിട്ട്ല്ല എണീക്കുമ്പളക്കള്ള തലറങ്ങുന്ന പോലെക്ക ആവുന്ന് ബാലൻസ്
ഉം ആ അതാണ് പിന്നെ നമ്മള് എപ്പളും ഫോൺന് ഡി പ്പന്റയ്യല്ലേ ഇപ്പൊ എന്ത് സംശയണ്ടെങ്കിലും ഒന്നെങ്കി ചാറ്റ് ജി ബി ട്ടി അല്ലേ ജെമിനി അല്ലേ ഗൂഗ്ള്
ആ എ അയ് നമ്മള ഭയങ്കര രീതിയില് ആ മോശപ്പെട്ട രീതിയാണ് കാരണം എന്താന്ന് വെച്ചാല് ഒന്നാമത് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ബ്രെയിന് യൂസ് ചെയ്യാനും പറ്റുന്നില്ല നമ്മടേതായിട്ട്ള്ള ഐഡിയാസ് ഒന്നും എടുക്കാം പറ്റുന്നില്ല എല്ലാം നമ്മള് ചാറ്റ് ജി ബി ട്ടി നോട് ചോദിച്ചാ കിട്ടുന്നുള്ളരു ആ ചിന്ത ഇള്ളോണ്ടാ നമ്മള അതില് ചോയിക്കും നമ്മക്ക് എന്തെങ്കിലു ഐഡിയ ഇണ്ടെങ്കില് അത് പൊർത്തെടുക്കാൻ പറ്റുന്നില്ല എല്ലാത്തിനും ഒൻ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും നമ്മള്
അപ്പൊ എന്താപ്പ ചെയ്യ വീട്ടിലിരിക്കണ്ടെ എന്താ ചെയ്യാന്ന്ള്ള നമ്മള്പ്പം നമ്മളിപ്പോ സ്വന്തമായി ചിന്തിക്കുന്നില്ലല്ലോ. നമ്മക്കിപ്പ എന്താ പറ്റുക, അതിലേക്ക് നമ്മുക്ക് കടക്കാന്നുള്ള ചിന്തിക്കുന്നില്ല. അപ്പ ഗൂഗളിനോടും യൂടൂബിനോട് ചോദിക്കുന്നെ എന്താണ് ഇപ്പ ട്രെൻഡിങ്യ യിട്ടുള്ളെ എല്ലാരും ഇപ്പ ചെയുന്ന എന്താണ്, വെറൈറ്റി ആയിട്ട് എന്താണ് അതിനോട് ചോ അതിനല്ലേ ഡിപ്പെന്റ് ചെയ്യുന്നത്.
ആ പിന്നെ പണ്ടതെ പണ്ടൊക്കാണെങ്കിലും വെറുതെ ഇരിക്കുമ്പോ ബോറടിക്കുമ്പോക്കെ, ഫ്രണ്ട്സും അയൽവാസികളൊക്കെ വന്ന് സംസാരിക്കും. ഗെയിംസ് കളിക്കൊക്കെ ചെയ്യും. ഇപ്പൊ സംസാരിക്കുന്നതും ഗെയിംസ് കളിക്കുന്നതും എന്റെ
ഇപ്പ എല്ലാരടെ കയ്യിലും ഫോണാ. ഒരു കസിൻസുകള് കൂടിയാലും ഫോണാ. എല്ലാരു കയ്യിലും. പണ്ടൊക്കെ നമ്മളൊക്കെ എന്തൊക്കെ, കളി കളിച്ചിട്ടണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ. ഫോൺ എനിക്ക് കിട്ടിയത് ഞാന്, എനിക്ക് തോന്നുന്നു ഞാമ് ഞാ ഡിഗ്രി കെ എം സി ടി ൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞര രിക്കും കഴി പട്ത്ത കഴിഞ്ഞരിക്കും, ആൻഡ്രോയിഡ് ഫോണ് കാണുന്നത് തന്നെ.
എനിക്കു എന്ന സ്വന്തമായിട്ടൊക്കെ ഫോണ് കിട്ടിയത് കോളേജിൽ പോകാൻ തുടങ്ങിയപ്പളാണ്. ഫോണ് വാങ്ങിച്ചന്നത്. പക്ഷെങ്കില് സ്വന്തമായിട്ട് ഫോൺ ഇല്ലാത്തപ്പോഴും ഉമ്മാന്റ, ആ ഉമ്മാന്റെ ഫോണ് യൂസ് ചെയ്യായിരുന്നു ഫുള്ള്. പിന്നെ പഠി ക്ലാസ് വെക്കാനും ഫുള്ള് ഫോണ് ആണല്ലോ. ഇപ്പോ എല്ലാരും ഫോണിലാണല്ലോ പഠിക്കുന്നതും ക്ലാസ് വെക്കുന്നതും.
അതും ഒരു പ്രശ്നം ആണ് ട്ടാ സ്കൂളുകളിലൊക്കെ ഫുള്ള് ഇപ്പ ഫോണിലെക്കാണല്ലോ എല്ലാ അയക്കുന്നതും. ഓന്ക് പ അത് യൂസ് ചെയ്ത നിവർത്തിയുള്ളൂ. വേറെ നിവർ
ആ ടീച്ചേഴ്സ് വരെ അങ്ങനെയാണ്, ടീച്ചേഴ്സ് വരെ അങ്ങനെയാണ് ആക്കുന്ന.
ഉം അതൊക്കെയാണ് ഇപ്പൊ കഥ. മാക്സിമം അതൊക്കെ കുറയ്ക്കാ. ഉം ആയിക്കോട്ടാ ഉം എന്ന ശരി. ഫുഡ ക്കെ കഴിച്ചിട്ട് വിളിക്ക്. ഉം ശരി.